കേകണില്ല ആഹ് ആഹ എന്തൊക്കെ സുഖല്ലേ
ആഹ് സുഖാണ് അങ്ങനെ പോണ എന്ത മാ അരെ
എന്താ സുഖമായിട്ട് അങ്ങനെ പോണ് ഞാനിപ്പോ ആ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇങ്ങനെയാ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഇങ്ങനെ റസ്റ്റ് എടുക്കുക അപ്പ അങ്ങനെ വെറധരിക്കല്ലേ ഏതായാലും പലട മത്തെ കാണിച്ചങ്ങനെ വന്ന കാണ്ടേ പല്രച്ച്കാണ്ട് വഞ്ഞന്നതാണ് ആഹ് ഇനക്ക്ന്നെ അപ്പൊ അ പോയി വ റസ്തയാണ് എന്താ എങ്ങനെ മക്കള എത്ര മക്കളാ?
ഇണ്ട് അഞ്ചാം മാസ ആക്കുന്നു
ശരി പിന്നെ എവിടെ? എനിക്കും മൂന്നാളായി
ആഹ് ആഹ്
മോളാണ് മോള് പി ജക്കണ് പിന്നെ രണ്ടാൺകുട്ടികള മോന് രണ്ടാമത്തെ മോൻ പ്ലസ് ടു ആണ് ആഹ ചെറുത് രണ്ടിലാണ് ഒക്കെ അപ്പ ആരു ഇല്ല ഇവിടെ ഇനി സ്കൂളത്തൊക്കെ വരാനാവണള്ളു വടണ്ട് കടന്നുറങ്ങാണ് അത് കട ആ നാട്ടത്ത് തന്നെയാണ് കടയാണ് അപ്പ നേർത്തെ പോകവും മൂന്ന മണിക്ക് പോകവും പിന്നപ്പോ ഉച്ചക്ക് ത്തത്ത് പതിനന ഒന്നാണ ആവുമ്പോ വന്നൽ വിനാസർൊക്കെ പോവുള്ളൂ അപ്പൊ ഓയ്വാ പിന്നെ ആരൊക്കെ ഉണ്ടങ്ങൾക്ക് നമ്മൾ സ്വന്തമായിട്ട് വിടാ അതോ തറവാട്ടില
തറവാട്ടത്ത് തന്നെന്നെ സ്ര എക്കണ പിന്നെ ഒന്നും ആയിട്ടില്ല ആഹ ഒന്നള്ളൂ ങ്ങക്കൊ
ഞങ്ങള് സ്വന്തമായിട്ടാണ് എട്ടു വർഷമായി എട്ടു വർഷമായി പോന്നിട്ട് ധറവാട്ടുന്ന് പോന്നിട്ട്
ഏഹ് ആ
വ ഉപ്പാൻ തന്നെയാണ് സ്ഥലം അങ്ങനെ പാടാണ് പിന്നെ അവിടെ പത്ത് സെന്റ് തന്നതേയിൻപ്പ അങ്ങനെ അവിടെ വീട് കയറ്റയതാ പിന്നെ എന്തൊന്നുംല്ല മൂന്ന് മക്കളാണ് മൂന്ന് മക്കളാ മൂന്നാ ക കുട്ടികളന് ഇപ്പ അങ്ങമാരില്ല എനക്ക് നാത്തൂമാരില്ല മുത്തച്ചിണ്ട് മത്തച്ചിക്ക് കുട്ടിയില്ല കുട്ടികളില്ല
ആഹ് പിന്നെ എളച്ചിയാ
ആ ഇളച്ചിയാണ് രണ്ടാംകുട്ടിയാണ് ഉണ്ട്ൾക്ക് ആ ഒരു ഒരു തറവാട്ടിലാണ് പിന്നെ മൂത്തച്ഛനും തറവാടിന്റെ അടുത്താ ഞങ്ങള് കൊറച്ചു പേരാ അഞ്ചിട്ട് പേരാ ഇപ്പ ഇങ്ങോട്ട് പോരുന്ന നന്നടഥംല്ലാ നോക്ക എ കാണ കൊടുത്തല്ല നടക്കാല തന്നെ ഉള്ളൂ ആഹ് മ്മി ഇബക്കല്ലേ
ആ മസിയക്കണ്ടേ ഉ മ്മല ഹസ്ബൻഡന്റെട വലിയ ഫാമിലിയാണ് മറ്റേ അവിടെ ഇന്റെ ച ചെറിയതാ രണ്ടാണോ രണ്ട പെണ്ണള്ളൂ പിന്നെ ഉപ്പിമ്മേ
എന്റെ എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിൽ ഞങ്ങള്ൾ നാലാളാ എനിക്ക് മൂന്നേട്ടത്തിയാളോ ഞങ്ങ നാല് പെണ്ണ് രണ്ടാാണ് അപ്പൊ ഉണ്ട് അത്യാവശ്യം ആ പാപ്പാനോട് മ്മ കണ്ട ഇഷ്ടം പോലെ ആ അപ്പൊ അങ്ങനെ രസാണ് ഞാനാണ് ചെറത് പിന്നെ എന്താന്നട്ട് അസർപ്പൊക്കെ ആയോ ഇല്ലേ ഞാൻ പഠിക്കണന്നല്ല ഇല്ല ജോലിയൊന്നുല്ല നമ്മുക്ക് ഈ വീട്ടില ഇല്ലന്നെ ഉള്ളൂ നീ മക്കളെയൊക്കെ പഠിക്കട്ടെ അന്നൊന്ന് അന്നൊന്നും പഠിച്ചാൻ അന്ന് അന്തണ്ടായില്ല മാരി അന്ന് കെട്ടിച്ചാ എന്നെ പഠിപ്പ് ആ ആ പിന്നെ ഒന്നിനും പോയില്ല അന്നൊക്കെ അങ്ങനെയല്ലേ പിന്നെ എപ്പഴാണ് ഇപ്പ മക്കൾക്കെ ഏത് കുട്ടികളും പഠിക്കണ കുട്ടികള തന്നെയല്ലേ മോളപ്പ ബീജിക്കാണ്ോൾ പഠിക്കാട്ടെന്നെയെ ഓള ഓള ഹസ്ബൻഡന്ന് തന്നെ കൊഴഗലണ ഇഞ്ഞിട്ട് ആഹ്വാ ഉ ഡിഗ്രി കഴിഞ്ഞരാണ് കല്യാണം അറേ മാസ ആയിട്ടുള്ളു ഓ ഓനും തന്നെ ജോലിുണ്ട് പിെ കോളേജിൽ പഠിപ്പിക്കാണ് രണ്ട ഉണ്ട് ആഹ് മാാശുാണ് പിന്നെ മുസ്തകം ഇ മൂല്യര ആണ പൈസ കണ്ട കൂടെെ ആ് ഓളും അങ്ങനെയാണ് ഓളും ആസിലാണ്
ഫിലാം അങ്ങനെ പഠിച്ചീന
ആ അവള അങ്ങനൊഫ്മ്മാണ് ഇതൊക്കെ പഠിച്ചന്നെ ഡിഗ്രിൊക്കെ
ഉ ഉ
അരി അഔടാ
എവിടെ ആ ആ അവിടെ അവിടെ കരല
ആഹ ഇപ്പ അവിടെയാണ് ഇവിടെ ഇണ്ടായിു കട്ടീ ആയി പോയിട്ട ഇപ്പോ
ഏ ഏ ക്ക് മക്കള്
മക്കള ഇല്ലേ ആറുമാസ ആയിട്ടുള്ളൂ അല്ല കഴിഞ്ഞിട്ട് ആഹ ഇങ്ങളെ വിനാവ ഇവിടെ
എവിടെ ഇവിടെയല്ലേ ഹസ്ബന്ഡന്റെ ഇട അല്ലേ
ആഹ ആഹ
ആ അവിടെ ഒഓല ഉണ്ടാ പത്തത് മൂത്തച്ഛൻ വേറെ പോയി ഞങ്ങക്ക് സ്ഥലം എടുത്തക്കണ രണ്ട അലാച്ചന്മാരും ഉണ്ട് മൂന്ന് നാത്തൂമ്മ ആ് രണ്ടാം ഇങ്ങോണ്ട് കെട്ടാണ്ട് ഒരു നാത്തൂനും കെട്ടിച്ചാണ്ട്
ആഹ ശരി
പിന്നെ രണ്ടു താത്തമാര് അടിച്ചു വിട്ടു
ആഹ
അങ്ങനെ
ആഹ നിങ്ങള് സ്ഥലം വാങ്ങിയത് അതാ പ അവിടെ ഉണ്ടേനോ
സ്ഥലം വാങ്ങിയതാ
ആഹ ശരി ഇതിപ്പ ഞങ്ങള് വാർത്താവ പിന്നെത് കവ കഴിഞ്ഞു പാടാണല്ലോ മുറിച്ചതാണ്ടാണ് പിന്നെ തെങ്ങ് തെങ്ങും അല്ലെ ഫ്രൂട്ട്സിന്റെ കൈകളൊക്കെ വെച്ച് ക ഇപ്പൊക്കെ കായിച്ചുട്ടോ തയ്യൊക്കെ രണ്ട മൂന്നെണ്ണം കായിച്ചു ഒന്നും ഇല്ല ഇ തീര് പിന്നെ എന്തൊക്കെയ എന്നിട്ട് ഹസർക്ക് ചായ
ഇപ്പൊ ഇന്ന് അങ്ങനെ എന്തെങ്കിലും എന്തേിലും കടികളൊക്കെണെങ്കിലേ ആ ആഹ അതന്നെ
മറ്റേ എന്റെ ചെറുതിന് വന്നാ വേണം എന്തെങ്കിലും വേണം ഇല്ലെങ്കിൽ എന്തേലൊക്കെ ബേക്കറ ല്ലാ പോല എന്തേങ്കലും കടി ഉണ്ടാക്കിയത് വേണം അ പൊരിക്കടിയ അങ്ങനെ എന്തേങ്കലിലുംൊക്കെ ഉണ്ടാക്കിയത് വേണം എ ആവിക്കായാലും കൊഴപ്പല്ല
സ്ക്കൂൾ വിട്ട് വന്നോ?
ഇല്ലേ വന്നിട്ടില്ല. ഓൻ വരണെങ്കി അഞ്ചുമണിയാവും ഓന്റെ വണ്ടി അവസാനത്തെ ട്രിപ്പാ അ പിന്നെ ഫ മൂന്നാം ട്രിപ്പാണ്. അപ്പൊ പിന്നെ ഓനെ എത്തണമെങ്കിൽ കുറച്ച് വൈകും അഞ്ചേ അഞ്ച് അഞ്ചേ പത്തക്കണാവും. ഉ അപ്പതിനെക്കെ ഉണ്ടാക്കിയാ മതി പിന്നെ
ഉം ചെറിയ കുട്ടിയ രണ്ട് വയസായ കുട്ടി
പ്പ ചെർതന്നെയാണ് ഹ് ഹി പാലുടി മാറ്റിട്ടുണ്ടാവലോല്ലേ
പാലുടി മാറ്റി പാലുടിപ്പൊ ഞാ അഞ്ചാം മാസം ആയപ്പളേ ഉം ഉം മാറ്റി
കാണ്ച്ച മാസം മാസം പോവുലേ
ആഹ മാസംപോവും
ഉം ചെക്കപ്പ് സ്കാനിംഗ് ല്ലേ മാസവുമ്പോ എട്ക്കട്ക്കില്ലേ സ്കാനിങ്പ്പോ
അ എട്ക്കട്ക്കിണ്ട് ഷെ പ്പഅഞ്ചിലെ സ്കാനിങ് കഴിഞ്ഞു. ഇൻഞ്ഞിപ്പ ഏയ്ല്ണ്ടാവൊള്ളൂ
ആ മറ്റേത് ഒന്നോ രണ്ടോ ഏറിവന്ന ഒരു സ്കാനിങ് രണ്ട് സ്കാനിങ്ണ്ടായി റ്റെഒള്ളു ഇപ്പൊ കൊറേണ്ട് പിന്നെ എന്താ തൊ
ഇണ്ടായിനെട്തെ ഇവള് കച്ചറണ്ടാക്കക്കിട്ട് റസ്റ്റ്‌ ഇട് ത ത അവള അവള ഇഷ്ട്ടത്തിന് അങ്ങനെ
ആ പിന്നെ ഒർങ്ങീല്ല ഉച്ചക്ക് ഒറങ്ങൂല
ഉച്ചക്ക ഒർങ്ങൂ എൽപ്പം ഒർങ്ങാൻ നേരംവെകും ഇഞ്പ്പോ ഈ നേരവുമ്പോ ഇതാവും
ഒറങ്ങിയ പിന്നെ വൈകുന്നേരഒറങ്ങാ രാത്രി ഉറങ്ങ പിന്നോൽക് പ്രയാസായിക്കാരം. ഉച്ചക്ക് ഒറങ്ങിയാണ്ട അസറാവുമ്പത്തിനൊക്കെ നീച്ചാല് സുഖാണ്. പിന്നെ മ്മള് കെട്ക്കുമ്പൊള് ന്തെ പിന്നെ മറ്റെങ്ങനെ ഒറക്കം വെരുലോൽക്കെ
അതാർഞ്ഞെ പണി കഴിയുമ്പോത്തിന് നേരംമ്പെകും അ പ്പ നമ്മൾ ചോറെഴിച്ച്കഴിഞ്ഞ് കിടക്കുമ്പന്ന് മൂന്ന് മൂന്നര ആവും
ആ പോള ഓലെഒർക്ക ഉം നമ്മക്കൊന്ന് കെട് ക്കണി ഓലൊർങ്ങണം
അപ്പ ഓള് ഇപ്പൊ ഓള താത്താന്റെ സൈറ്റഒക്കെ ഇട്ത് എഴ്താണ് ഓള് സ്കൂൾട്ടന്ന്കാണ്ടേ ആ ഓള് വന്ന് ഓള് മൂന്നര മൂന്നേ മുക്കെല്ലാവുമ്പന്നേരും
ആഹ എത്രല്ലാന്നർഞ്ഞ അഹ്
കേജ്ജ്ലേ
ആ അപ്പൊ പിന്നെ മൂന്നരക്കൊക് ക്ക വിടൊയ്ക്കാരെല്ലേ എൽ കെ ജി യുകെ ജി ഒക്കെ നേര്ത്തെ വിടൊല്ലോ
ഓലെ ഫസ്റ്റ്ത്ത ട്രിപ്പ് തന്നെ വിടും
ആ ഉച്ചക്കെന്താ സ്പഷല്ണ്ടോ
സാമ്പാറും അവിയലും ഏ മീൻപൊരി
ശരി എങ്ങനെ അത് മതിയല്ലോ അത് ഞങ്ങ ഞാൻ സ്പെഷല് കുട്ടിളെ ഒഴിവ്ണ്ടാവുമ്പളാ ൻ ണ്ടാക്ക സ്കൂൾന് ഒഴിവ്ണ്ടാവുമ്പൊ മറ്റേ ഒരു കൊണ്ടോകാനു ഓൽക്ക് കൂട്ടാനും ഒക്കെവാണ്ടിരൊല്ലോ പിന്നെ മോന് ഓന് ഇവിടെ കാർ വാഷിങ്ങിന് പോകണപ്പോ ഓന് ക കിട്ടിട്ടില്ല പ്ലസ്ടു കഴിഞ്ഞതല്ലേ ഇനി എവിടെ കി ട്ടിട്ട് വേണം അപ്പൊ പിന്നെ അതുവരെ അപ്പൊ ആ ഓന് കൊടുത്തിട്ടില്ല ഓനിങ്ങനെ അതുഇതും പറഞ്ഞുകൊണ്ട് നിക്കാണ് ഏതാ തീരുമാനിച്ചിട്ടില്ല. ഡിഗ്രിക്ക് താല്പര്യല്ല. ഡിഗ്രി ആവുമ്പോ നാല് വർഷം വാണ ല്ലൊ അയി അങ്ങനെതേലും കോഴ്സ് നോക്കന്ന അര്തിട്ട സി എ സി എം ഒക്കെ പറഞ്ഞുകോണ്ട് നിക്കണ്ടേ അപ്പൊ ഇഞ്ഞി അത ഒക്കെ കിട്ടുമ്പത്തിന് വെറുതെ നിക്കണ്ടാരുതി അപ്പ വാഷിങ്ങിന് പോവാണ്. കാർ വാഷിംങ്ങിന് ഞ്ഞോന് വൈകുന്നേരാവും വരുനെങ്കി.
ഏ ഏ വീട്ടിലിപ്പോ ഇങ്ങളും
ഞാനും ഹസ്ബൻഡ് മാത്രേഒള്ളൂ നേരെംവെളുത്ത പോയാപിന്നെ ആരുല്ല. ഉം പിന്നെ ഇഞ് വൈകുന്നേരംആവും അപ്പൊ ഇഞ് വന്നാപിന്നെ കൊറചേരക്കൊന്ന് കുട്ടിളെപൊക്കൊന്ന് കളിച്ച്കാണ്ട് പിന്നെഒന്ന് കുള് കുളിച്ച് കേറിയാല് അയിന് ബാങ്ക് കൊടുക്കാനാവുമ്പയെ പിന്നെ കുളിച്ചോള്ളു
ഏ
പൊർത്ത് കളിച്ചും
ഏ ങ്ങനെ ആ ആഹ മഴ ഇൻട്ടാ അങ്ങട്ട്.
ഏ നല്ല മയെണ് നല്ല മഴപെയ്തു ഇപ്പം ചോർന്ന് ഒന്ന് ങ്ങട്ട്.
ആഹ അതന്നെ ആഹ ഇന്നലിം ഇന്ന് ഒക്കെ നല്ല മഴന്നെ.
നല്ല മഴാണ് ഇതുവരെ കുറച്ചൊക്കെ ഒഴിവുണ്ടയ്ന്നു ഉണങ്ങാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. തുണിയാള് ഒണങ്ങനും ഏത് മിഷീൽട്ടാലും ഒന്ന് ണ് വെയ്ല് - ൽ കൊള്ളാന്നാൽ ഒരു സുഖയില്ലല്ലോ. ആ മ് ണ്ടാവും മടക്കി വെക്കാൻ തോന്നൂല
ഉം ഉം ഉം അ ആന്നെ.
പിന്നെ എന്താ വേറെ.
വേറെ എന്തൊക്കെ നല്ല കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില്.
കൃഷികൾ പറഞ്ഞാൽ ഞാൻ ഇന്റെ ഇവിടെ മുറ്റത്ത്എല്ലാ തൈകളും കുഴിച്ചിട്ടുഎല്ലാം കായ്ച്ചും ചെയ്ത്ക്ക് ണ്. ചിക്കുണ്ട് അടക്കാപ്പായണ്ട് റംബുട്ടാന്റെ തൈകള് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ
എപ്പ കൊഴിച്ച് ഇപ്പൊ ഈ പ്രാവിശ്യം കൊടുഞ്ഞ് കുഴിച്ചിട്ടതാ.
അല്ലേ ഞങ്ങള് പാർത്ത ഉടനെ തന്നെ കുഴിച്ചിട്ടത്താ റംബുട്ടാൻകഴിച്ച്ക്ക്ണനല്ല. നല്ലോണ്ടയ്ക്ക്ണ്.
ഏ.
റമ്പൂട്ടാൻനല്ല കായ്ണ്ട് അത് ഇപ്പ പൗ ദ്ധി ഇന്നലെ മുറ്റത്ത്ക്ക് അങ്ങളെ മുറ്റത്ത് കൂടി ഇങ്ങനെ കറന്റിന്റെ വള്ളി പോക്ണ്ടേ. ഏ അപ്പൊ അ ലൈനും. പോക്ണ്ട് അപ്പൊ കാന്റർ മിഞ്ഞാന്ന് വന്ന്കാണ്ട് ഒരു ഭാഗംകൊറേ കൊറേ വെട്ടി പോയി. പത്ത് മു മുന്നൂർണ്ണം ഉണ്ടാവും വെട്ടിക്കാണ്ട്പോയി. ബാക്കി ആ സൈയ്ട്ട്ത്തൊക്കെ ഇണ്ട് അയിമ കൊറെേ ഇണ്ടായ്നു ഇപ്രാശ്യം. അനെ പൗക്കാൻ ആവ്ണ്ള്ളൂ ഇണ്ട് ആ പച്ച. പച്ചകയാണ് അതൊരു വെട്ടിക്കാണ്ട് പോയി അത് വള്ളി അയ്മക്ക് തട്ടീറ്റേ. പോ ആ ലൈൻമ്മക്ക്. അങ്ങനെ ആകുമ്പോ ഓൽ വെട്ടി പോവല്ലോ ഏ പറയാൻ പറ്റില്ല അതൊലെ പണിയല്ലേ പിന്നെ ബാക്കിള്ളണ്ട്. പൗത്ത് അത്യാവിശ്യംകുട്ടിയൾക്ക് തിന്നാലേക്കെണ്ട് അടുത്ത് ഒക്കെ എല്ലട്ത്ത്ക്കും കൊടുക്കും എല്ലാപേരാൾക്കും. അങ്ങനെ കാണുമ്പോ അമ്മക്കും കുട്ടികൾക്കൊക്കെ അങ്ങനെ ഞാൻ തയ്യ് കൊടുന്ന് വെച്ചാണ്.
അല്ലാ കുരുമന്ന് പോര്ന്റെ താണോ?
ആ കുരുമന്ന് പോര്ന വല്യ ഐറ്റാണ് നല്ല പറഞ്ഞ്ട്ട് പോരും. നല്ല വലിയ കായിയാ കാ അങ്ങനെ പൗത്ത് ക്കുമ്പോ കാണേന ഒരു ചോപ്പായിട്ട് ഒരു രസാണല്ലോ? മര്ത്തുമ്മേ ങ്ങനെ നിൽക്കുമ്പോ നല്ല മധ് രണ്ട് പറിഞ്ഞ്ട്ട്പോര ആ കുരു വേറിട്ട്ണ് നിക്കും
ആഹ് അപ്പൊ ഇണ്ടല്ലോ കിലോന് ഇരുന്നൂറ് ഇരുന്നൂറ്റയ്മ്പ്ത് ഉർുപ്പ്യൊക്കെ ണ്ടല്ലോ ഉം.
അങ്ങന ആകുമ്പമ്മള്. അ അങ്ങാടിന്ന് ഇല്ല പുറത്ത് കൊടുക്കാലില്ല ഇവിടെ എല്ലേ അയൽവാസികൾ ഒരു പത്ത് മുപ്പത് പത്തഞ്ചു പേരേക്ക് കൊടുക്കും അങ്ങനെ നമ്മളെ ആ നമ്മളെ കുടുംബത്ത്ക്കും അമ്മെളെ അയൽവാസിയാക്കൊക്കെ അങ്ങനെ എല്ലാർക്കും കൊടുക്കുമ്പങ്ങനെ കുറച്ചൊക്കെ വാണ്ടേ.
ആഹ തെയ്യ് വാങ് തെയ്യ് വാങ്ങിയതാ?
തൈയ്യ് വാങ്ങിയതാണ് രണ്ടായിറ്റം
ആ അങ്ങനെ വാണല്ലോ തോണ വാണല്ലെ അയ്ന്.
ആഹ അല്ല അങ്ങനല്ല അതിന് തോണ വണ്ട ഇനി തോണവാണ ഇൻ ക ഇതിന് രാ നമ്മളെ ജാതിക്കാ ങ്ങനെതീനൊക്കെല്ലേ തൊണവാണ്ട്-
ഏ ചേ ചെല ചേലോല് പറിട്ടോ റമ്പോട്ടാന് പിന്നെയ് തൊണ വാണം പറിമ്
ആ ന്ന അതന്നെ ന്റെ ആയലോ ക്കത്തണ്ട് ഓലത് കഴിച്ചിട്ടാണ്. മ് ഓലത്ത് നല്ലോണ് കായ്ച്ചിട്ടെ ഞാനും എല്ല കൊട്ന്ന്- അപ്പൊ ഞാൻ കൊടുന്ന് വെക്ക്ണീന്റെടക്കന്നെ ഓലത് കയ്ച്ചിക്ക്ണ് അങ്ങനെ അതായിരി അതായിട്ടേയ്ക്കും ക്കും വേം കായ്ച്ചിക്ക്ണ്ന്റെ ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് തയ്യുംകൂടി വെച്ച്ക്ക്ണ്. അത് രണ്ടെല്ലം കൂടി കഴിഞ്ഞാൽ കയ്ച്ചും നല്ല വല്യ കായി യായിട്ടേ - ഇത്രയ തയ്യ അവിടെന്ന് കൊണ്ടു പോണന്നോ ആസ്യക്കാർ.
ഏ
കുരുണ്ടാവേ ആഹ് കുരുണ്ടാവും നമ്മളെ നല്ല തൈെ- കുരു കൊടന്ന് കുറിച്ചിട്ട തന്നെ രണ്ട മൂന്ന് വർഷം കൊണ്ട്ഞമ്മള ആ രണ്ട മൂന്ന് കൊല്ലം കയ്യ-
പക്ഷെ ഞങ്ങ എത്ര റംമ്പുടം വാങ്ങിയരോ കൂര ഒക്കെ ഭാഗിയോ ഒന്നും-
ഏ ഇത്വിടെ എത്രേ തയ്യ ഇങ്ങനെ വാണ്ടായിട്ടുള്ളല്ല ആരിക്കും ഇങ്ങനെ തയ്യ ആവശ്യക്കാാര്- അത്ര കൊണ്ടപോണതാ ഇൻറേതൊക്കെ ഞാൻങ്ങനെ പോയി ആയലുംക്കെ- തിന്ന് കൊടന്ന് കുഴിച്ചിട്ട് ഇപ്പ വല്ല്യ മരയക്കണ്ട് രണ്ട് മൂന്നണ്ണം നാലോ മലുതൈക്കൾ. അതാണ് ആ പകതിയൊക്കെ വെട്ടി കൊടുക്കും പിന്നെ അപ്പറം അപ്പറൊക്കെ നല്ല കൊമ്പുകളായി കാാണ്ടി വല്ലാണ്ട് -
ഉന്തൂല്ല അങ്ങനെ ആകുമ്പോതാണല്ലത് എന്ന വേ-